ഹലോ
ഹലോ എന്താണ് ചുമൊക്കെണ്ടോ
ചുമുമയും പനിയൊക്കെ ആരുന്നുൊ ഒഴ്ച ഉ മ് ഒഴച കഴിഞ്ഞു പനിയൊക്കെ ആയിട്ട്
ഇപ്പൊ സുഖായോ
ആഹ് ഇപ്പൊ കൊറേ ഇപ്പൊക്കെ സുഖായി ഇപ്പൊ ഇന്നലെ കുട്ടികളൊക്കെ സ്കൂൾ പോകല് തുടങ്ങിയത് ഇന്നലെയൊക്കെ യാണ് ആഹ് പനി വൈറൽ പനിയാണ് അവിടെന്നും അവിടന്നും ഇല്ലായിരിക്കും ലേ
ഇവിടെ ഇപ്പന്ന്ങ്ങട്ട് തുടങ്ങീക്ക്ണ് ഇതുവരെയൊന്നും ഇല്ലേയ്നു. ഇന്നിപ്പൊന്റെ ചെറിയ ചെറുതിന്റെ മൂത്തീനുണ്ട് പനി
ആഹ് റ്റേ പിന്നെ ഈ പനി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാർക്കും വന്നിട്ടേ പോകൊള്ളു. ഇപ്പൊ ഇന്റെ മോൾക്കാണ് ചെറിയ ചെറുതിന്റെ ആഹ് ചെറു തിന്റെ പനിയായിട്ട് കുട്ടികളൊക്കെ കൊറവാണ് ഒക്കെ ലീവാണ് സ്കൂൾ സ്കൂള് ലീവാണ് റഞ്ഞീര്ന്നു. അപ്പൊ അങ്ങനെ ഓൾക്ണ്ടായത്. ഓൾക്ണ്ടായ പിറ്റേ ദിവസം തന്നെ ചെറിയ ആൾക്ക്ണ്ടായി ചെറിയ ആൾക്ക്ണ്ടായി അയിന്റെ പിറ്റേ ദിവസം ഇക്ക്ണ്ടായി ആഹ് ആഹ് പകരാണ് ഇന്നിട്ട് പിന്നെ ഏഹ് പിന്നെ ഇബടെ ഇക്കാന്റെ ഏട്ടനും പെണ്ണുങ്ങളൊക്കെ ഹജ്ജിനു പോയതാന്നു ഓലെ കുട്ടികളിന്റെര്ത്താണ്ള്ളത് അക്കെ കഴിഞ്ഞ് ഓൾക്കും ഓല്ക്ക് രണ്ടാക്കും എല്ലാം മൊത്തം ഫുള്ള് കെട ആയി പോയി പിന്നെ വെച്ചുണ്ടാക്കലും ഇതാക്കലും ഒക്കെന്റെ മാപ്പ ളാരുന്നു. ഓല് ലീവ് ആക്കീട്ട് ഇവിടെ നിക്കേര്ന്നു എല്ലാം ചെയ്ത് തന്നീന്നത് മാപ. ആഹ് ഓൽ ക്ക് മാത്രം വന്നിട്ടില്ല ബാക്കി എല്ലാരും കടത്തത്തിലായി അങ്ങനെ ഹോസ്പിറ്റലും ഇതായിട്ട് ഇപ്പൊന്ന് തല പൊന്തീട്ട് ഉള്ളൂ എല്ലാർക്കും
ഏഹ് അതൊന്നുപ്പ അങ്ങനത്തെ പനിയൊന്നും ഇവടെ ണ്ടായില്ലട്ടോ. അന്നൊക്കെ പറഞ്ഞ് കേട്ടീന്നു ഓരോര്ത്തർക്ക്ങ്ങനെ
ആഹ് ന്നിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു വൈറൽ പനിയാണിത് നമ്മള് പിന്നെ ഈ നന്നായിട്ട് കഞ്ഞിവെള്ളത്തില് ഇപ്പിട്ട് കുടിക്കാന് തലവേദനയാണ് സഇ വേദനേണ് അള്ളാ എന്ത് തലവേദനേണ് അറിയോ ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര തെരക്കാണ് കുട്ടി ചെറുതിനെയായിട്ട് ഞാനൊന്ന് പേടിച്ചീന്നു ഒരാ അതെല്ലെ ഇല്ലാതിരിക്കട്ടെ ഇനി അത്രേ സഹി സഹിക്കാൻ കഴിയാത്ത തലവേദനയാണ്. തലവേദനയും കണ്ണുവേദനയും പണ്ടൊക്കെ കൊറോണയാണ്
ഇങ്ങനെ ആഹ് ജലദോഷം പിടിച്ച്ങ്ങാണ്ട് ഇണ്ടാവക്കാരം ല്ലേ
ആ ജലദോഷം ജലദോ അങ്ങനെ കഫത്തിന്റെ കേടങ്ങനല്ല പക്ഷെ ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ആയിട്ട് ഇത് വരുന്നത് ഇതാണ് തൊണ്ടവേദനയും പിന്നെ കണ്ണ് വേദനയും കണ്ണ് വേദനിക്ക അപ്പൊ ഞങ്ങള് വിചാരിച്ചു ചെങ്കണ്ണായിരിക്കും വിചാരിച്ച് അപ്പൊ ചെങ്കണ്ണ് ഒന്നും അല്ലാ പിന്നെ ഇങ്ങനെ തല ചൂട് വന്ന് പിന്നെ തലവേദന പിന്നെ തലവേ കണ്ണ് തലവേദന വന്നപ്പോ കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല അത്രയും തലവേദന അങ്ങനെ കുട്ടികളെയും കൊണ്ട് ആകെ എടങ്ങേറായി ചെറുതിനൊക്കെങ്ങട്ട് തലവേദനിച്ചിട്ട് കരഞ്ഞിട്ട്
ആഹ് ചെറിയ മക്കളാവുമ്പോ ഓൽക്ക് പറയാനും കയ്യൂല അറിയൂല ഇന്നതാണെന്ന് അങ്ങനെയണ്ട് ഇഞ്ഞി എവിടെ വേദനാന്ന് പറയാനും അറിയില്ലല്ലോ
ആഹ് അതാണ് കണ്ണ് തൊട്ടിട്ട കുട്ടി കരയ അപ്പൊ നമ്മള് കണ്ണിൽ എന്തേലും പോയിട്ടാണോ കരട് എന്തെലുംണ്ടോ നോക്കും കാണണൊന്നും ഇല്ല അപ്പൊ തലവേദനിച്ചിട്ടാണ് കുട്ടി കരയ്ണത് കണ്ണ് തൊറക്കാൻ വെയ്ക്കായിട്ട് കരയാണ് അങ്ങനെ അങ്ങനെ ഇപ്പൊ എന്തായാലും ഇപ്പൊക്കെ മാറ്റി മാറ്റണ്ട് കുറേ നാടൻ മരുന്ന് കുടിച്ചു ഇപ്പൊ നാ ഇംഗ്ലീഷ്മെന്റ് കൊടുത്തിട്ട് മാറായിട്ട ഇപ്പോ നാട അരിഷ്ടം വങ്ങി കൊടുത്തക്ക പ്രതിരോധ ശേഷി ഉണ്ടാവാൻ വേണ്ടിട്ട്
ആ ആ ശ ആ അതൊണ്ടാണ് പനി ഉണ്ടാവുന്നത് പ്രതിരോധ ശേഷി
ആഹ
അങ്ങനെ എന്ത പിന്നന്നെ പച്ചക്കറികളൊന്നും അനെ കഴിക്കാത്ത കൊണ്ടാണ് സംഭവം അത് ഈ മീന് മാത്രം കഴ
ആഹ അതാണ് ആഹ അതന്നെ
ഇന്റെ മോൾക്ക് ഇണ്ടായന് തൊണ്ട വേദന പക്ഷെ ഇത്രയൊന്നുമ ഇല്ല നിങ്ങള്ൾ പറഞ്ഞത്രൊന്നുംല്ല മോക്ക് ഇണ്ടായ തൊണ്ടവേദനയും പനിയൊക്കെ ഉഓൾത് പിന്നെ അങ്ങനെയാണ് മാറി ഒറ്റേ കാണിക്കല തന്നെ
ആ് ഇവിടെ പിന്നെ കാണിച്ചിട്ട് ഒരാൾത് ഒന്ന് സുഖമാകുമ്പോഴത്തന അടുത്ത ആൾക്ക് ഓ ഒപ്പം ചർധിം അന്ത ലാഭം കൂടെ പെട്ടിരുന്നു ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പനി ആർക്കും ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെ രു പനിയ ഉണ്ടായത് വേറെയലും പനി എന്തൊക്കെയാത് എന്താ വച്ചാല് ഇര് ഇ ഏട്ട കുട്ടികൾ ഓലും ഉണ്ട് ഐറ്റോളും പിന്നെ ആകെല്ലാരും കൂടി കുണ്ടുങ്ങി ഓലി അജ്ജിന് പോയതുണ് അപ്പൊ ആ വീട്ട എല്ലാരും ഇത് പെട്ടുപോലെ പോയലായി
ഉം
ഇപ്പ എന്തായാലും ഇപ്പൊ ഇല്ല ഓല് ഈ മാസം ഇരുപത്തെട്ടാം തീയതി ആണ ഓ മറ്റേ ലാസ്റ്റ് ആണ് പോയത് പ്രൈവറ്റില് ലാസ്റ്റ് പോയിക്കൊക്കെ ലാസ്റ്റ് ആണല്ലോ എത്തള്ളൂ
ആഹ് ലാസ്റ്റ് പോലൊെ
ആ ഫസ്റ്റില് പോയാലൊക്കെ എത്ര തുടങ്ങി ആ ലാസ് ആ എത്ര തുടങ്ങി അപ്പൊ ബൽ ലാസ്റ്റ് ആയിന് പോഴപ്പം അത് കാരണം ല ഇനിപ്പ ഈ മാസം ഇരുപത്തെട്ടാം രൂപായിട്ട് നോ
എത്തള്ളൂല്ലേ
ആഹ് ഒരു ഇരുപ ഇരുപത്തെട്ടാം തീയയാവും ആഹ് ഒൽക്ക് ബുദ്ധിമുട്ടൊന്നു ഇല്ലേ ഒക്കെ പിന്നെ ഓലെ എത്തിയപ്പോഴത്തേനും പിന്നെ ഒരു വിധൊക്കെ അജ്ജിന്റെ ആൾക്കാരൊക്കെ പോലെ തുടങ്ങി തോന്നുന്നുണ്ട് അജിന്റെ അജിന്റെ ദക്കാണ് ഓല എത്തിയത് ഫസ്റ്റ് എത്തിയത് ഇപ്പൊ അജിൻന്റെ ഒക്കെ കൊറെേൊക്കെ പോ ഫസ്റ്റ് എത്തിയത് പിന്നെ മദീ നത്തക്ക് പോക്പോഴത്ത ഇപ്പോ ആളുകളൊ അ കഴിഞ്ഞ ഒരു വിധം ആളു കളൊക്കെ പോല തുടങ്ങിയല്ലോ അപ്പം പിന്നെ ഓല്ക്ക് ആഹ സിയാറത്ത് ചെയ്യാനൊക്കെ സുഖമാണ് വലിയ തിരക്കന്നൊന്നുമല്ല
ഉംറകാർ ഇപ്പോ പോലും തുടങ്ങിണ്ടാവില്ല ഉംറ അടുത്ത മാസം മുതല ആ അടുത്ത മാസ തുടങ്ങും തോന്നുന്നത്
ആഹ ആഹ ആഹ് അതിപ്പോൊ അജ്ജിന്റെ കംപ്ലീറ്റ് ആയന്റെേഷാണ് മുമ്പ ഇന്റെ കാര്യള്ളൂ
ഉുമ്ര കയറ്റുള്ളൂ
ആഹ അജിന്റെ ഇപ്പനിീ മാസം ലാസ്റ്റോട് കൂടി കംപ്ലീറ്റ് ആവുന്നുണ്ടാവും നാട്ടിലൊക്കെ ആഹ ആ കംപ്ലീറ്റ് ആും അ അബില ഏറ്റ ലാസ് ും പല ഇതിലായിരിക്കും ചിലപ്പോ ലാസ്റ്റ്ല്ല
അ ശരി ആഹ
ഉം അപ്പ അങ്ങനെ അപ്പൊ ഓൽക്കും ഇങ്ങനെ കുട്ടികള് പനിയാണ് എന്നൊക്കെ പറയുമ്പോളേ അതിന്റെ ചെറിയ കുട്ടിക്ക് നാല് പിന്ന നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മുത്തത് പത്താം ക്ലാസിലാണ് ഒമ്പതാം ക്ലാസ്സിലാണ്
ആ ഓലെ ഇപ്പോഴും ടെ എടുത്തണ്ട് വേണ്ട
ആഹ് ഒലിപ്പൻ ആ്ല ഒലമ്മ വന്നിട്ടുണ്ടായിരുന്നു ഒലമ്മ കുറച്ച ദിവസം വന്നപ്പ്പ നി ഇമ്മ പനിച്ചിന്ന് പോയി ഓല നോക്കാൻ വന്നി വണ്ടി ഓലമ്മ വന്ന്
ആ പനിുള്ളോ
ആഹ ഞാാന എക്ക് കുട്ടി എക്ക് ചെറിയ കുട്ടികള ആഹ അതാണ് നിനക്ക് ചെറിയ കുട്ടിയ ഒക്കെ കൂട ആായിട്ട് ഉമ്മാനെ വിളിച്ചു എപ്പക്കയന്നു
ആഹ മ്മക്കും വയ്യാതെയൊക്കെ ആവുമ്പോളാണ് മറ്റേൊക്കെട്ട് പോയങ്ങല്ലേ നമ്മള്
ആഹ് അതാണ് കുട്ടികൾക്കൊക്കെ വയ്യാതായപ്പോളേ ആകെ പെട്ടു അപ്പൊ പിന്നെ എല്ലാരേും കൂടെൊക്കെ നോക്കാൻ കുംമ്പാനിയായി
ആഹ മക്കക്ക് നമ്മ ഇങ്ങനെ നീച്ചട നമ്മ ഓരോം നമ്മക്കും കൂടിയാണ് വയ്യാതെ ആവുമ്പോളാണ്
ആ അതാണ് നമ്മുക്ക് വയ്യാതാകുമ്പോ ഓലെ കാര്യങ്ങളും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല
ആഹ അപ്പൊ പറ്റണ പോഞ്ഞപ്പോ അത് ശരി
അങ്ങനെ ഉമ്മ ഉമ്മ പനിയും കൊണ്ട് ഉമ്മ നും
ആ
ഓരപ്പന്റെ അടുത്തക്കന്നെ പോവാന്ന് ആഹ അതന്നെ പിന്നെ അന്നെ പനി
ആഹ ഉറങ്ങിയ അങ്ങോട്ട് മക്കളൊക്കെ കെടന്നോ ഭക്ഷണംൊക്കെ കഴിച്ചു
അ
ഇ ഹലോ
ഹലോ
ആഹ കേക്കുന്നില്ലേ റയിറ്റ ഏ മക്കളൊക്കെ കട്ട എന്ത ആായി ഭക്ഷണംൊ കഴിച്ച കിടന്നോ ഹലോ
ഹലോ
ആഹ കേക്കുന്നുണ്ട് ഹലോ
ഉണ്ട്ണ്ട് ആഹ ആഹ കേൾക്കുന്നില്ലേ
ആഹ് ഉണ്ട്ണ്ട്ുണ്ട് ഫുഡൊക്കെ കഴച്ച് മക്കളൊക്കെ മക്കളൊക്കെ എന്തായി പഠിക്കുക
ആഹ് പഠിക്കയാണ് സ്കൂള് ലീവ ആക്കി ലീവ് ആട്ടി കുറെേ ഹ വർക്ക് ചെയ്യാണ്ടരുന്നു അപ്പൊ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടീട്ട്
ആ
കുറേണ്ട് എഴുതി തീർക്കൻ ആ പനി ആ പാനിയായിട്ട് അഞ്ചാറ് ദിവസം സ്കൂള് ലീവായി
അയ്ശരി ആഹ് പനിയൊക്കെ ആയ പിന്നെ ലീവ് ആവും
ആഹ് കൊറേ ദിവസം ലീവായി എന്താ അങ്ങനത്തെ പനിയെ നിന്നിട്ട് ടീച്ചർ പറഞ്ഞക്കേണ്ടന്നാ പറഞ്ഞത് ക്ഷീണോ മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ട് ഇനിയും ഇല്ലാത്ത കുട്ടികൾക്ക് ഇനിയും വരും അപ്പൊ ഇനി തിങ്കളാഴ്ച മുതൽ പറഞ്ഞ ഴച്ചാ മതിന്നൊക്കെ പറഞ്ഞന്ന്
ആഹ് സുഖല്ലഞ്ഞോലെ അങ്ങനെ പറയണേ കഴിഞ്ഞ കൊല്ലൊക്കെ അശക്ക ജലദോഷ ദോഷം പുടിച്ചല് കൂടി വരണ്ടന്നേനി
ആഹ് അതന്നെ ടീച്ചറ് പറഞ്ഞ് ജലദോഷം പിടിച്ചകൾ വരണ്ട കേട്ടോ കുട്ടി മറ്റുള്ള കുട്ടികൾക്കും വരിയാാണ് ന്നേ
ആഹ് പക്ഷെ ഈ ജലദോഷം പിടിച്ചന്നെ നമ്മള് വരണ്ട കുറേ ദിവസം മക്കളെ സ്കൂളാണ്ഇപ്പോ
ആ സ്കൂള് പോതണ് ആ സ്കൂള് പോകുന്നതാണ് ഒല് വിട്ടിലിരുന്നാലും ഫോണ് വേണ്ട വരും അപ്പൊ ഒൽക്ക്‌ വല്യകേടൊന്നും ഒന്നും ഉണ്ടാവില്ല ആഹ് അപ്പൊ പിന്നെ ഞാന് തലവേദന ആകുമ്പോൾ കുട്ടി പോകുമ്പോ ഒന്നും നോക്കലേണ്ടാവുന്നില്ല അപ്പൊ തലവേദന കൊറച്ച് കൊറഞ്ഞ് ക്ക് പോണ് ഫോണ് തരുവോ ഫോണ് തരോന്നാണ് അപ്പൊ പിന്നെ ഞാൻ ടീച്ചർ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞയക്കാണ് ടീച്ചറെ ഇവിടെ നിർത്തിയാ കുട്ടിക്ക് ഫോണ് വേണ്ടി വരും അവ ന്ന് ബുക്ക് ക്കൊന്നും വല്ലാണ്ട് നോക്കണ്ട അവിടെ ഇരുന്നി
ആ പറയുന്ന കേട്ടാ മതിയല്ലോ ക്ലാ ക്ലാസ് എടുക്കണത്
ഒ അങ്ങനെ ആ ക്ലാസ് എടുക്കുന്നത് കേട്ടാ തന്നെ മതിയല്ലോ
അത് മതി അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് പക്ഷേ സ്കൂൾ ലീവായ മക്ക മക്കൾക്കൊന്നും അറിയില്ല ചെറിയ മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല
ആ ആഹ് ഒന്നും അറിയില്ലേ പിന്നെ ഒല്ല്പിന്നെ അത് എഴുതാൻ കൊടുത്തതക്കിയിട്ടൊന്നും കാര്യമല്ല ടീച്ചർ അപ്പ പറയുന്നവക്ക് മനസ്സിലായാല് അത് കിട്ടും
ആഹ് അതാണ് അങ്ങനെ ആന് നമ്മളാണ് പറഞ്ഞ് കൊടുത്താലാണ് മനസി
ആ മനസിലാവൂല അപ്പൊ അങ്ങനെ ഇനിയിപ്പോക്കെ ലെവലായി വരണം പഠിക്കാൻ ഇനി എടുത്തത്പ്പൊ ടീച്ചർ ഇതുവരെ ഇപ്പൊ ലീവായ കുട്ടികൾക്ക്എഒരുവിധം കുട്ടികളൊക്കെ ലീവായ കാരണം പാഠങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞേ
ആഹ് എല്ലാർക്കും പനിയാകുമ്പോ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാ
പാഠാങ്ങളൊന്നും എടുത്തിട്ടില്ല
ഈ സംഭവം ഇതിപ്പ ഞമ്മളൊമകക്കു ഇണ്ടാകുന്നത് അതേകൊണ്ടാണേ ഒരുട്ടി പ നിച്ച് വന്നിട്ടാണ്
ആഹ് അതാണ് പനിച്ചു വന്നിട്ടാണ് നമ്മളിപ്പോ ആ കുട്ടികൾക്ക് ജലദോഷം ഉണ്ടായിരുന്നേ ആ ജലദോഷ ല്ല ഇപ്പോന്ന്പറഞ്ഞക്കും അത് പിന്നെ മറ്റുള്ള കുട്ടികൾക്ക് വരും അതൊക്കെയാണ്
ആ. വേറെന്താ ആ ഇ പിന്നെ ടക്ക് വന്നാലേ ഉം ഉം
ട്
ഉം